ആഹ് പിന്നെ സമയായില്ലേ ഞാൻ പത്തരക്ക് ഉറങ്ങാനതല്ലേ
ഇപ്പൊത്രായി
പതിനൊന്ന് കഴിഞ്ഞ ചെയ്യു
പതിനൊന്ന് കഴിഞ്ഞ
ആഹ് പിന്നെ
അയ്യോ കളി തുടങ്ങി പകുതിയായല്ലോ
പോയി കണ്ടോ
മറന്ന്പോയി മറന്നു പോയി
ഉറക്കൊനുല്ലേ
ഇന്ന ഇന്ന കളിണ്ട് ഇന്ന് പത് പത്തരക്ക്ണ്ട് പന്ത്രണ്ടരക്ക്ണ്ട് മൂന്നരക്ക്ണ്ട്
ഓ എന്നിട്ട് എപ്പ ഉറങ്ങാനാ
കളിയല്ലേ മൂന്നര കഴിഞ്ഞിട്ട് ഒരു നാ മൂന്നര പറഞ്ഞ മൂന്നര നാലര അഞ്ചരാമ്പം കഴിയും
എന്നിട്ട് അഞ്ചര തൊട്ട്
ഒരു ഉച്ച വരെ ഉറങ്ങും.
എന്നിട്ട് ആപ്പണി
എണീക്കും ഫോണ് നോക്കും ഫുഡ് കഴി ക്കും എന്നിട്ട് വീണ്ടും കിടന്നിട്ട് ഫോൺ നോക്കും എന്നിട്ട് വൈകിട്ട് അഞ്ചുമണിക്ക് കളിക്കാൻ പോവും ഉം കണ്ണിന്റെ താഴെ ക്കെ ബ്ലാക്ക് ഇത് വന്നു പറഞ്ഞിട്ട് കാരില്ല്യ അവളെന്തെങ്കിം ചോയിച്ചാ ന്റെ കൂട്ടു ഫ്രണ്ട്
എന്ത് ചോയിച്ചാന്ന്
എന്തെങ്കിലും ചോയിച്ചാ ന്റെ അടുത്ത് ഏ
എന്തോ പറഞ്ഞി ന്ക്ക് ഓർമ്മയില്ല എന്താണ് നീ എന്ത് പറഞ്ഞ്
ഞാനൊന്നും പറഞ്ഞില്ല ആ കാര്യം ആ കാര്യം ഫുള്ളായിട്ടൊന്നും പറഞ്ഞില്ല അന്ന് മറ്റേ നൈറ്റ് വിളിച്ചിട്ട് കരഞ്ഞെന്ന് പറഞ്ഞില്ലേ
ആഹ് അത് പറഞ്ഞെന്റെടുത്ത് എന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ ആദ്യായിട്ടാണ് കരഞ്ഞത് എന്ന്
ആഹ് അത് പറഞ്ഞാട്ടു വിളിച്ചു ഞാൻ സംസാരിക്കാ ഒന്നുമില്ല എന്തേലുവൊക്കെ പറയണ്ടേ കാര്യമൊന്നും ഫുള്ളായിട്ട് പറഞ്ഞില്ല ഉം ഉം ശെരീന്ന് മാത്രം പറഞ്ഞു നീ പറഞ്ഞു കൊടു
ങ്ങോടല്ലേ ചോയിച്ചത് മ ഏത് സ്റ്റേജിന്റെയൊക്കെ ഞാൻ ചോദിച്ചത് അവളോടാ
എന്താണ്
ആ ഫസ്റ്റ് കെ ജി സെക്കന്റ്‌ ആടാ
അവളെടുത്ത് ചോയ്ച്ച് അപ്പൊ നിനക്കൊന്നും അറിയില്ലേ
എനിക്കറിയാം എന്നാലും ഞാന് ഇതാക്കണ്ടേ ഒറപ്പിക്കണ്ടേ
ഓ മ് അവൾക്കറിയോ പറഞ്ഞെന്ന്
ഞങ്ങള് ചാറ്റ് ജി പി റ്റി ഒക്കെ നോക്കി ഇങ്ങനെ അങ്ങനങ്ങനെ സെറ്റ്
ഏ അപ്പൊ ഞാൻ പറയുമ്പോ അവൾക്ക് അറിയാല്ലേ ഏഹ്
മ് അറിയാം
അറിയാല്ലേ
ആ ഇതറിയാം ഞാൻ ചോദിച്ചുട്ടുള്ളോണ്ട് ചെലപ്പോ അത്
ആ ഞാൻ പറഞ്ഞ ചെക്കൻ നീ ആണെന്ന് അറിയില്ലാരുന്നു ഒരാള് ഒരാള് വിളിച് ആ ഒരാള് വിളിച്ച് ഇങ്ങനെ പറഞ്ഞേന്നറിയാം പക്ഷെ അത് നീയിണെന്ന് അറിയില്ല ഇല്ല മ്ഹ്
ആ എന്താണ് അപ്പൊ അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങള്
അങ്ങനെയാണപ്പൊ കാര്യങ്ങള്
ടീം വേൾഡ് കപ്പ് അടിക്കുവോ
അടിക്കും ഞാൻ പറയും
അടിച്ചില്ലെങ്കി നീ മ മുടി മുടി വെട്ടുവോ
ഞാനൊന്നും മുടി വെട്ടില്ല
മ്മ് ബടതൊക്കെയാണ് ബെറ്റ്
നി നീയെന്നാ മുടിവെട്ടുവോ മൊട്ട അടിക്യോ
ഇതിരിമുടിയെടുക്കും
വാഔ ജയ്ക്കട്ടെ
അതൊക്കെയാണ് പറഞ്ഞിക്ക്ന് എന്തൊക്കെ അറിയുംന്നറിയില്ല ഇന്നലെ ഇന്നലെ ഒരാൾ പെട്ടു ഇന്നലെ ഇന്നലൊരാള് ബ്രസീല് തോറ്റ് ബ്രസീൽ തോൽക്കും ബ്രസീല് തോറ്റ് റ്റില്ലെങ്കി ബ്രസീൽ ജയിച്ച എന്റെ പകുതി മീശ ഞാനെടുക്കാന്ന് പറഞ്ഞുന്നല്ലേ ഇന്നലെ ബ്രസീൽ ജയിച്ചു ബ്രസീൽ ജയിച്ചു അന്നട്ട് അയാളെട്ത്തു
എന്നിട്ട ഫുള്ളായി വടിചിലേ
ഇല്ല പ്പ പകുതി എടുത്തു ഇപ്പൊ ഫുള്ളായിട്ടായി എടുത്തു
ആ പറ
ണല്ലേ നിങ്ങകൊന്നു അറിയണ്ട കളിയും കാണണ്ട കളിനേ കുറിച്ചും അറിയണ്ട ഇവടെ ഒന്നും നടക്ക്ണറിയണ്ട ഇവ്ടെ വല്ല രാജ്യങ്ങള് തമ്മില് യുദ്ധം നടക്ക്ണ പോലേണ് ഇവടെ അങ്ങട്ടും ഇങ്ങട്ടും അടിയൊക്കാവും എടേല് ഇവിടേ
ആ
രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്ക്ണ പോലേണ് പറയാ ഇവടെ
അതെ എൻ്റെ ഞങ്ങടെ വീടിന്റെ അവിടെയുണ്ടായി എൻ്റെ അനിയൻ ഒക്കെ
ആര്
ആ വീടിന്റെ അവിടത്തൊ എട്ടൻ തന്നെ ആ മകന്റ് എന്റെ പോർച്ചിക്കല്ലാണ്
ഓ...
ഉം അങ്ങനെ
ഡനസായി പോറച്ചരു പിള്ളേർ അങ്ങനെയാണ് കുറച്ച് വയലിൻസണ്
ഉം
ആ നി അതെ നിന്റെ വീട്ടിന്റെ വീട്ടിന്റെ അവിടേക്ക് വന്നല്ലേ ഞാന്
എപ്പ
ഇന്ന്
ഉം
ഇ ഇന്ന് എന്റെ അമ്മന്റെ വീട്ടിനടുത്ത് അമ്മന്റെ വീട്ടിനടുത്ത് ഒരു ചെക്കായയും വന്നിണ്ടായിരുന്നു അപ്പൊ അവന്റെ കൂടെ ഒരു കാര്യത്തിന് വേണ്ടി വന്ന പ്പൊ ശരിന്ന് പറഞ്ഞ് ഞാൻ നിന്റെ വീട് കാണിച്ചു കൊടുത്തു നിന്റെ വീട്ടിന്റെ വഴി കാണിച്ചു കൊടുത്തു അപ്പൊ അവൻ അപ്പൊ അവൻ നിന്റെ മ റ്റേ വീട്ടിന്റെ അടുത്തത്തെ രണ്ടു മൂന്ന് എട്ടമ്മാരന്റെ പേര് പറഞ്ഞു
ആ ആ
അപ്പ ഇവന്റക്കെ കൂടെ നടക്കുന്ന ഏട്ടൻ്റെ അതിന്റെ കുറച്ചെണ്ണത്തിൻ്റെ
ആ ആരാ
ഞാനൊക്കെ എന്തോ പേര് പറഞ്ഞു പേര് പറഞ്ഞു അത്രേന്നെ ഉം എന്നിട്ടേ ഞാന് ചോദിച്ചു ആരണ് ചോദിച്ച അവര് ഇവിടെ വർക്ക് ചെയ്യണാണ്
ഏ
ആ സൈഡ്
ആഹ്
ഏഷ്യൻ ബിഗ് അവിടെ ആ ഭാഗത്ത് ആ ഭാഗത്ത് കടെല് വർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു
ആഹ്
ഉം ആരെങ്കിലും ഉണ്ടോ
ആഹ് എനിക്കറിഞ്ഞൂടാതാ ഞാനിങ്ങനെ
പക്ഷെ നിന്റെ ഇതിലൊക്കെ നോക്ക അക്കൗണ്ടിൽ നോക്കി കിട്ടില്ല എനിക്ക് അതിന്റെ
ഉം
ഫോളോ ചെയ്യുന്നതോന്നു
ഞാൻ അങ്ങനെയാണ് ഞാൻ ആരോടും മി അറിയില്ല ഓ അറില്ല ഫുള്ളൊക്കെ ചെയ്യന്നാ
ആയിരിടത്തും മിണ്ടണ്ട അതാ നല്ലത്
അത് എന്താ
എൻ്റെ അടുത്ത് മാത്രം മിണ്ടിയാ മതി
അത് എന്താ അങ്ങനെ
അതിന് എന്റ അടുത്ത് എന്റെ അടുത്ത് മാത്രം മുണ്ടിയാൽ മതിയന്ന് വേറെ ആരോടും മിണ്ടണ്ട
ഇല്ല ഞാൻ മിണ്ടും മിണ്ടോ
മിണ്ടിക്കൊ
നീ എന്റെ അടുത്ത് മാത്രം മിണ്ടുന്നേ അല്ലല്ലേ പിന്നെ എന്താ
ഞാൻ നിന്റെ അടുത്ത് മാത്രം മിണ്ട്ള്ളു അതാ കാ കാര്യത്തില്
ഏഹ് എന്ന
ഓ
ഇന്ന് ഒരാള വിളിച്ചേനീ
ഉം
ചേച്ചി വിളിച്ചു ച്ച് കല്യാണം കഴിഞ്ഞ രണ്ട കുട്ടിയൊക്കെ ഉണ്ട്
ഞാൻ പറഞ്ഞത എനിക്ക് കമ്പനിമ്മ ഇഷ്ട ഒ ര അവസ്ഥ
എനിക്ക് സ്നാപ്പിൽ നടന്ന കാര്യം ഞാൻ പറഞ്ഞുല്ലേ ഞാന് പറഞ്ഞു പറഞ്ഞു ആ അന്ന് വിളിച്ച ഒരു ചേച്ചിയെവിളിച്ചുത്
ചേച്ചി ചേച്ചി വിളിച്ച ചെറിയ ക
ഉം
ഏത് ഏത് സിനിമയാ കാണണ് പിന്നെ എന്താണ് ഫുട്ബോൾ കളിയാണോ
ഓ
പിന്നെ അടുത്ത ടോപ്പിക്ക് പിന്നെ യാത്ര പോകൻ ഇഷ്ടമാണോ
യാത്ര പോവാൻ ഇഷ്ട്ടാണ്
പിന്നെ അടുത്ത ടോപ്പിക്ക് വണ്ടി കള് വാഹനങ്ങളൊക്കെ ഇഷ്ടമാണോ ഇനി അടുത്ത ടോ പിക്ക്എന്താണ് ഫുഡ്കഴിക്ക ഫുഡ് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ
എന്തണ് ഫ്രീടൈമില് എന്ത ഗെയിം കളിക്കാ ന്ത പരിയാടി ഉണ്ടോ ആഹ ഇങ്ങനെയാ ണ്ട് ചോദിച്ചു എനിക്കാണ് ചിരി വന്നിട്ട് ചിരിക്കാൻ പറ്റല്ലോ അവരൊന്ന വിചാരിക്കില്ലേ ആ ചിരിക്കാൻ പറ്റിയില്ല എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ തിരിച്ച മറുപടി പറഞ്ഞു ഇത്രന്നെ ഞാനരു കാര്യം ചോയ്ക്കട്ടെ ഈ എം ബി ബി എസ് പറഞ്ഞ എന്തിന്റെ കോഴ്സാണ് എന്തിനെ കുറിച്ച് പഠിക്കണതാണ് ഡോക്ടറിന്റെ അല്ലേ ആഹ അതാ ചോദിച്ചത് ആഹ ആഹ ആഹ് ശരി ശരി അത് മറ്റേ ലീഡ് കോളേജില് ഞാൻ ചോദിച്ചേ
ഉ
അത് അതിന്റെയാണെന്നൊന്ന് അതിന്റെ ആണെന്ന് എനിക്കറാം പ ഒരു ഡൗട്ട് അതിന്റെ ആണോല്ലയോന്ന്കൺ്യൂഷൻ അത ചോദിച്ച ഞാൻ
ഉം
ഉ ഇ ഡോക്ടറിന്റെ പഠിക്കാൻ പോയ ഞാന് ഡോക്ടർ ആയ പോലെ തന്നെ
ഉം അതിന്നെ അഞ്ചാറ് വർഷം അഞ്ച് അഞ്ചര വർഷ ആവും
ആഹ മൊത്തം നാല വർഷ അത്ര വരുന്ന അഞ്ചു വർഷം എട്ട് ലക്ഷം രൂപ
ഉ പോണ നീറ്റ്
ഞാൻ ഡോക്ടറായി ഉ ഞാൻ ആൾക്കാര് നോക്കിയ പോലെ തന്നെ
ഒരിതും കൂടി എടുത്ത വെക്ക ഡോക്ടറിന്റെ
ആഹ
നിനക്ക
യാ
ന്തെയ്യ ഡോക്ടറൊക്കെ ഓ ഡോക്ടറൊ ക്കായ നമ്മളയൊക്കെ മറക്കും പൈസയൊക്കെ ഒരുപാട് കയ്യിലായല്ലേ
ഞാൻ പാവം ഫിസീഷനായ്ക്കോളാ എനിക്ക് വയ്യ ഡോക്ടറാവാൻ.
ആ എന്തെങ്കിലൊക്കൊയി എന്തെങ്കിലൊക്കെ നമ്മുക്ക് നമ്മളൊക്കെ ഇവിടെ ഇണ്ട്ന്നുള്ളൊരു ഇതൊക്കെ നോക്കിയാ മതി
ഇല്ല്യ എന്റെ കൂടെ ഇണ്ടായിര്ന്നങ്ന്യൊന്നും ഞാൻ മറക്കൂല്യ എന്നെയാ മറന്നിട്ടുള്ളത് ഞാൻ മറന്നിട്ടില്ല ഇന്നലെ ഞാനൊര് വ്യക്തിയല്ല മിന്നാന്നൊരു വ്യക്തിയേ കണ്ടായിരുന്നു അവയ്ക്ക് എന്നെ അവോയ്ടെയ്ത മൊത്തത്തില്
മറന്ന മറന്നൂലേ
ഏ പറഞ്ഞരോ വ്യക്തി ഒരു വ്യക്തിയെ ഞാൻ കണ്ടായിരുന്നു ആ വെക്തി
മന്സ്സിലായി മന്സ്സിലായി ആ വ്യക്തി വേണ്ട ആ വ്യക്തി വേണ്ട ആ വ്യക്തിനെ സം
ആ വ്യക്തിെ എന്നെ വേണ്ട പറഞ്ഞൂന്ന്
ആഹ വേണ്ട അത് നല്ലത് വേണ്ട
ആ ഞാന് വെറുതെ പോയി ആ വ്യക്തി എന്നെ ഒരുമാതിരിയാക്കി അത് കൊണ്ട് ഡ്രോമയങ്കി
അതിന്റെടുത്ത് പറഞ്ഞാ മനുഷ്യനെത്ര എത്ര പറയുഞ്ഞു നിൻ്റടുത്ത് വേണ്ടാന്ന് പറഞ്ഞില്ലേ ഞാൻ കേക്ക് പറയണത് കേക്കില്ലല്ലോ
ആ മനസിലായി മനസിലായി ഞാൻ വിളിക്ക നിക്ക് ഇപ്പോ വിളിക്ക ഞാ വിളിക്ക ഞാൻ വിളിക്ക പിന്നെ ഞാൻ വിളിക്ക